ഹലോ ആ പറഞ്ഞോളൂ
ആഹ് ഓക്കെ ആഹ് പിന്നെ എന്തുണ്ട് വിശേഷം
സുഖം അവിടെ
ആഹ് ഇവിടേം സുഖം
ആഹ് ചായ കുടിയൊക്കെ കഴിഞ്ഞോ മഴ അ അതെ മഴ ഇന്നലെ രാത്രി ഇണ്ടായിര്ന്ന് ത്താ ഹ്
ആഹ് ആഹ് ഇവിടെയും ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു
പിന്ന ചായക്കെന്തായിരുന്നു സ്പെഷ്യല്
ചായക്ക് കാപ്പി ഉണ്ടാക്കില്ല മഴ ആയോണ്ട് എല്ലാരും അവടെ കെടക്കുവാരുന്നു കാപ്പി ഉണ്ടാക്കണം അവിടെയോ
ഉം ഇവിടെ പുട്ട്ണ്ടാക്കി
ആഹ് ആ ആ
പുട്ടും കടലെയും ഉം പിന്നെ കുട്ടികളൊന്നൂല്ലേ
ഇല്ല ഇല്ല
ഇല്ലാലേ
ഇവിടെയെല്ലാം വല്ല്യ ആൾക്കാരേ ഒള്ളു
ഉം അപ്പൊ ഇയാളെ കല്യാണം കഴിഞ്ഞതല്ലേ
ആ ആണാണ്
ഉം
പിന്നെന്തിനാണ് കൊറേ ദെവസോണ്ട് മഴയ്ണ്ടാ?
കൊറേ ദിവസം കൊണ്ട് മഴ ഉണ്ടോ
ആഹ് രാത്രി വൈകുന്നേരം പിന്നെ മഴ പെയ്യാതെ ചെല ദിവസം മഴ ചാറീട്ടങ്ങട് പോവൊള്ളു
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
ഉം
ഇവിടെ നല്ല മഴയുണ്ട്
അതെ ആ ഇനി പെര്ന്നാളൊക്കല്ലെ വെര്ണ്
ആഹ് കണ്ടിന്യൂസ് മഴ പെയ്യണണ്ട്
ആന്ന് ആഹ് ഒരാള്ണ്ട് മദ്രസി പോയേക്കാണ്
ആഹ് ആഹ് ആഹ് ആഹ് സ്കൂളൊക്കെ തൊറക്കാറായല്ലോ
ആഹ് സ്കൂള് തൊർക്കാറായി എല്ലാ
ഒക്കെ വാങ്ങിച്ചോ?
ആഹ് ബുക്ക് വാങ്ങീട്ട്ണ്ട് പിന്നെഞ്ഞ് ബാക്കി സാധനങ്ങള് വാങ്ങാൻ കെടക്കാണ്
ആഹ് ആഹ് അ അ സ്കൂള്ന്ന് ടെ
ഉം ആഹ് അത് ഇന്നലെ പോയി വാങ്ങി
ആഹ്
അത് പിന്നെ ഓ
ആ പറഞ്ഞൊ എന്താണ്
അല്ല ഇഞ്ഞ് ബുക്കിൻ്റെ ഒര് ബുക്ക് മാത്രം കിട്ടാന് അല്ല രണ്ട് ബുക്ക് കിട്ടാന്ണ്ട്ഞ്ഞി ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ബാ ക്കിള്ളതൊക്കെ കിട്ടി ഇഞ്ഞതൊക്കെ ചുട്ടിട്ട് വെക്കണന്ന്
ആഹ് ബൈൻഡൊക്കിടണല്ലേ?
ആഹ് മടിയായിട്ട് ഓ
ബൈൻഡൊക്കെ വാങ്ങിച്ചാ
ആഹ് അതൊക്കെ വാങ്ങി
ഉം ഉം ഉം എത്രാം ക്ലാസ്സിലാ പഠിക്ക്ന്ന്
ഇനി ഒന്നിക്കാണ്
ആഹ് കുഞ്ഞു ആണല്ലേ
ആഹ്
ഒന്നീക്കാണെങ്കിലും ഇപ്പോഴും ആള്ടെ വിചാരം ഉണ്ണീന്നാണ് കുഞ്ഞുവാവേന്ന്ല്ലേ
ആഹ് ആഹ്
ആഹ് അത് മാത്രേള്ളു
ഉം പിന്നെ പിന്നെ എന്തൊക്കെയുണ്ട്
പിന്നെ അങ്ങനെ മഴയായോണ്ട് എവിടെയും പോക്കില്ല വീട്ടിൽ തന്നെ
അതെ
ആഹ്
ആഹ് പഠിക്കണ കുട്ടികളൊന്നുംല്ല അവിടെ
പഠിക്കുന്ന കുട്ടികള് എല്ലാരും പഠിച്ചു കഴിഞ്ഞു
ആണോ
ഉം എല്ലാരും മാരേജും കഴിഞ്ഞ് പഠി എന്റെ വീട്ടിലല്ല ഞാനിപ്പോ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്
അതെ
ആഹ്
അപ്പാ ഇയാൾക്ക് കുട്ടികളില്ലല്ലേ
ഇല്ല ഇല്ല ഇല്ല
ഉം
നിങ്ങളെ മാരേജ് കഴിഞ്ഞിട്ട് തോനെയായാ
ആഹ് എൻ്റെ കഴിഞ്ഞിട്ട് ഏഴ് വർഷം ആണ്
ആഹ് ആഹ് ആഹ് ആഹ്
ഉം അഗസ്റ്റിന് ഏഴ് വർഷാവ്ണ്
ആഗസ്റ്റില് ആ ഞങ്ങളത് ഏപ്രിലിലാണ്
ആണല്ലേ
ആഹ് ഏപ്രിൽ ആയപ്പോ രണ്ട് വർഷം ആയി രണ്ട് രണ്ട്
ആഹ് അത്രുള്ളു അല്ലേ
ആഹ് അത്ര ആയിട്ടോള്ളു. പിന്നെ അവിടെ ഹസ്ബൻഡ് പൊറത്താ.
ആണോ?
അവിടെയോ?
ഇവിടെ ആള് നാട്ടിൽ തന്നെയുണ്ട്.
ആഹ് ആഹ് ആഹ് ആഹ്.
ഉം
പിന്നെ അവിടെ പഠിക്കുന്നു. എന്താണ്?
ഓഹ് പറഞ്ഞോ, ആളുള്ള വീട്ടില് വീ വീടിന്റെ അവിടെയാണ് ജോലി.
ആഹ് ആഹ് ആഹ് നിങ്ങ ഇപ്പ നിക്കുന്ന വീടിന്റെ.
അല്ല ആഹ് എന്നെ കെട്ടിച്ചു വീട്. കൊറെ ദൂരമാണേ, അപ്പൊ വന്നും പോയി അങ്ങനെ ഡെയിലി വന്ന് നിൽക്കാൻ പറ്റൂല.
ഓഹ് ഓഹ് ഓഹ് ഓഹ്.
അപ്പ ആഹ് വല്ലപ്പോഴുമൊക്കെ ആഹ് എന്താവും ഉം വരുള്ളൂ.
വരെ ആഹ് ഇപ്പൊ ഹുസ്ബൻഡിന്റെ വീട്ടിലാണോ?
അല്ലല്ല ഇപ്പം എൻ്റെ വീട്ടിലില്ല.
അതല്ല ഇപ്പൊ നിങ്ങള് നിക്കുന്ന ഹസ്ബൻഡിന്റെ വീട്ടിലാ.
അല്ല ഇപ്പൊ ഞാന് എൻ്റെ വീട്ടിലാ നിക്കണത്. ആൾക്ക് ജോലി, അതെ അതെ.
ആഹ്
ആൾക്ക് ജോലി അവിടെ ആയതുകൊണ്ട്. ഉം
ആഹ് ആഹ്
അങ്ങോട്ടേക്ക് പോക്കില്ല.
ആഹ് അപ്പൊ. ആഹ് അടുത്താണോ ഹസ്ബൻഡിന്റെ വീട് അടുത്താണോ?
എല്ലാ കൊറെ ദൂരമുണ്ട്.
ആഹ് അപ്പൊ ഇവിടെ സ്കൂളിലും പള്ളിയിലൊക്കെ ഇങ്ങ് ആക്കിയോ കുട്ടിനെ.
ആഹ്
ആഹ് ആഹ് ആഹ് ആഹ്.
ആഹ്
പിന്നെ എന്താ വിശേഷം മീൻ ഒക്കെ കിട്ടിയൊന്ന്, ഇന്ന് എന്താണ് സ്പെഷ്യലൊക്കെ.
ഹുസ്ബൻഡ് മീൻ മേടിക്കാൻ പോയിട്ടുണ്ട് കിട്ടിയൊന്നുറിയില്ല.
ആഹ് ആഹ് ആഹ്.
ഉം അതിനിടയിൽ എന്റെ ഉമ്മച്ചിടെ കമ്മല് പോയി. അപ്പൊ അതിന്റെ പിറകെ ആഹ് കളഞ്ഞുപോയി.
ഇന്നോ?
ആഹ് ഇന്ന് തന്നെ.
അയ്യോ, എങ്ങനെ എങ്ങനെ മിസ്സ്‌ ആയി.
എല്ലാം വീട്ടിൽ തന്നെ ഇണ്ടായി, ഈ സാധനങ്ങൾ. പോയത് കണ്ടില്ല. ഈ സ്വ സ്വർണ്ണക്കമ്മലും. അവന്റെടത്തും പോയി ഒളിച്ച് കിടക്കുവല്ലേ
ആല്ല ആണിയുണ്ടോ അതാ കമ്മല് മൊത്തത്തി പോയോ
ഇല്ലാ ഇത് സംഗീതി ഇല്ലാത്ത കമ്മലണ്
എന്തിന്
ഈ ആണീല്ലാത്ത ഈ കമ്മലിന്
ആ ആ മറ്റെല്ല റിങ് ആണൊക്കെ എത്തതോ
കാതിന്റെ ഓട്ടക്കൂടെ ഇടണ കമ്മലിനെ
ആ അല്ല ലോക്ക് ലോക്ക് ആഹ് ആഹ്
അപ്പാ അത് ഊര് പോയല്ല പിന്നെ കാണൂല്ലോ ഓര് നൂല് പോല്ലെ ഇരിക്കുന്ന തന്നെ
ഓ ഓ ഓ വേ വലിയ കമ്മലായിരുന്നാ
ആഹ് ഒരു വിധം ഇച്ചിരി വലുപ്പൊണ്ട് നല്ല തൂക്കം
ഉം ഇപ്പോഴത്തെ റേറ്റിനതൊക്കെ കളഞ്ഞു പോയാ
ആഹ് പോയി പാടട്ട ചാടിച്ചു കൊറച്ച് എടി ത്തിക്ക്
ആഹ് ആഹ് നോക്കിയില്ലേ അവിടൊക്കെ നോക്കിയില്ലേ
ആ എവിടൊക്കെ നോക്കി പക്ഷെ നമ്മ വിചാരിക്കുന്ന സമയത്ത് കാണൂലല്ല
ബെഡിലൊക്കെ നോക്കിയോ
ആ ബെഡ്ഡിയിലൊക്കെ നോക്കി പിന്നെ ആഹ് നക്ക് ഭാഗ്യൊണ്ട ഞാൻ കിട്ടുംന്നും വച്ച ഇങ്ങനെ ഇരുന്നേ അപ്പ ഇങ്ങനെ നടന്നപ്പ എ
ആ കിട്ടി
ആ കിട്ടി
അത് ചവിട്ടാത്ത കാര്യ ഇല്ലങ്ങാണെങ്കി പോയേന
ആഹ് അപ്പൊ എന്റെ കാലിന്റെ വെദലിന്റെ അവിടെ കിടക്കുന്ന അപ്പോ ഓടി വന്ന് പിടിച്ചെടുത്ത്
ആഹ്
പിന്നെ അവിടെ ആടും കുട്ടിയൊക്കെ ഉണ്ടോ അതാ പെറ്റസ്ഒന്നൂല്യ
കോഴികൾ ഇണ്ട് പിന്നെ താറാവ് ഇല്ലല്ല കൊറെ പട്ടി കേടിച്ചുണ്ടോയി
ആഹ് പട്ടി ഉണ്ടല്ലേ
ആഹ് ഇപ്പൊ മാഴയൊക്കെ തന്നെയെ പട്ടികൽ ഇങ്ങനെ നടക്കും
ആഹ് ആഹ് ആഹ്
ആരും അങ്ങനെ പുറത്തക്ക് എറങ്ങലില്ല മഴ കാരണം
ഉം ഉം തുറന്ന് തുറന്ന് വിടരുത് കോയിനെ
ഇല്ല തുറന്ന് വൈകുന്നേരം മാത്രമേ ഇടാറുള്ളൂ
ഉം ഉം കീരിണ്ടോ കീരി കീരി
കീറി ഇണ്ട്
ആഹ് ആഹ് ആഹ്
ഉം പിന്നെ താ ആഹ് മുട്ടിട്ന്ന കോഴിയാ പിന്നെ താറാവ്ണ്ടായിരുന്നു അതിനെ ഒക്കെ പട്ടി പിടിച്ചും പോയി
ആഹ് ആഹ് ആഹ് ആഹ്
ഉം